അ
ആഹ് ഹലോ കേക്കാവോ?
ആഹ് കേക്ക്ന്ന് ഇണ്ട്. കേക്ക് ആഹ് എന്തൊക്കെ വിശേഷങ്ങെൾ?
സുഖം. ഞാന് ഓഹ് സുഖം. ഇഞ്ഞെയ് ഇന്ന് ഒര് എന്ത് ടോപ്പിക് ഒരു ടോപ്പിക് എന്തെങ്കിലും പറയാവോ?
ആഹ് പിന്നാ എന്താ ഫുഡ് ആക്കിയെ നിങ്ങെൾ
ഇന്ന് ഫുഡ് എറച്ചി എറച്ചി കറിയും പിന്നെ
സധ വയസക്ക സ വ
ആഹ് ചിക്കെൻ ആണ് ഇന്ന്
ഓഹ് ചിക്കെൻ കറിയാ അത് എങ്ങനെയാ ഇണ്ടാക്കെൽ നിങ്ങെൾ ചിക്കെൻ കറി
ചിക്കെന് നമ്മെൾ ദെർബിക്ക ആണെങ്കി ഉള്ളിയൊക്കെ വാ പെട്ടെന്ന് മിക്സീൽ ഒന്ന് ചതച്ച് എണ്ണെൽ ഇ ട്ട് വാട്ടിട്ട് അതിയെത്ത് ചിക്കെൻ മസാല, ഗര മസാല മല്ലിപ്പൊടി മൊളക് പൊടി അങ്ങനെ പൊടികളൊക്കെ ചേർത്ത് വയറ്റി എട്ത്ത് ചിക്കെൻ അതിന് അക ത്തോട്ട് ഇടും
ഓഹ് അപ്പോ തേങ്ങ അര്ച്ച് പാരോ ഇങ്ങെൾ ചിക്കന്റെ മറ്റെ ഈ
ഇല്ലാ
ആഹ്
ഈ ആഹ് ഞങ്ങള് തേങ്ങ അര്ച്ചേർക്
തെങ്ങര്ച്ച് പാരണ്ടയ്ക്ക്
അ ആഹ്
ആഹ് നമ്മള് തേങ്ങച്ചിട്ട് പാർന്നിട്ട് ആഹ് നമ്മളങ്ങനെയ ആക്കല് തേങ്ങര് തേങ്ങര്ച്ച് വെർന്ന പോലത്തെ കറി നല്ല ടേസ്റ്റയാണ്. പൊറോട്ടിക്കെല്ലാം കൂട്ടാന് ആഹ് ഒറൊ
പൊറോട്ടിം നമ്മളെ ഇത് സാധാരണ ഇതില്ലേയ് അരിപ്പൊടിയില്ലേ അത് കൊ കൊഴ കൊഴച്ചിട്ട് ഇത് പിന്നെ അയിന്റ്ത്ത് കൊർച്ച് ഉപ്പും കൊർച്ച് വെള്ളോ അങ്ങനെ
അതല്ല ചിക്കൻ കറിയ തേങ്ങ ഇതാക്കുന്നേയ്
തേങ്ങ അടച്ച് ഒഴിക്കൂല്ലേ അതെങ്ങനേ
ആഹ് തേങ്ങ ഫസ്റ്റ് ഈട്ന്നേ അന്റെ മോള്ണ്ട് അവര്ക്കെലെന്ദോ തമാശ പോലെ ഒള്ളെ. ആഹ് ആഹ് പിന്നെ അതെങ്ങനെയ ഉണ്ടാക്കുന്നന്നർഞ്ഞാല് എതെ ആഹ് ആദ്യം തേങ്ങവ് ഉരിക്കൂലേ നമ്മള് ഒട്ച്ചിട്ട് ക്കൂലെ എന്നിട്ട് നമ്മ നമ്മളത് ചെരണ്ടു ചെര്ണ്ടിട്ട് അത് മിക്സില് ഇടും. എന്നിട്ട് ന്നട്ട് കൊർച്ച് മഞ്ഞപ്പൊടിയും മൊളക് പൊടിയും എല്ലാ ഇതാക്കിട്ട് ഏഹ് ഇത് ഇതാക്കോ ചെയ്യ മിക്സ് ആക്കോ ചെയ്യ
ഞാ റാറിയ്ട്ട കേക്കുന്നെ ചിക്കൻല് തേങ്ങട്ട് വെക്കുന്നെ
ഓഹ് നിങ്ങള് അങ്ങനെ ചെയ്യാറുണ്ടാവുലലെ അപ്പൊ ആപ്പൊ ഇങ്ങളെന്തല്ല സ്നാക്സ് ആക്കല് അപ്പൊ വൈകുന്നേരം?
സ്നാക്സ്ന്ന് പർഞ്ഞാ ഇപ്പൊ വൈകിട്ട് അങ്ങനൊന്നുല്ല പിന്നെ ആരെങ്കിലും വരുവാണെങ്കി പത്തിരിയും ഒര പത്തിരിയും അരി വർ
ആഹ്
ഇവടെ കടക പത്തിരി എന്ന് പറഞ്ഞാ നമ്മടെ ഈ നൈസ് അരിപ്പത്തിരില്ലേ
അ ആഹ് അത്
അത് അതും വാങ്ങിക്കും പിന്നെ പൊറോട്ട
ആഹ് ആഹ് അതെ അതെങ്ങനെ ഇണ്ടാക്കലന്ന് അറിയാ? പൊറോട്ട എങ്ങനെ ഇണ്ടാക്ക്ല്ന്ന് അറിയോ? ഒന്ന് ഒരൊസിപ്പി പർഞ്ഞരോ എനിക്ക്
പറോട്ട ഇണ്ടാക്കാൻ അറിയില്ല ഞങ്ങള് കടേന്ന് വാങ്ങിക്ക്യയാ ചെയ്യ ഹോട്ടൽന്നെ
ആഹ് ഓഹ് ഞാന് സ്നാക്സ് ടൈം ഉദ്ദേശിച്ചതില്ലേ വൈകുന്നേര ഞാൻ പറഞ്ഞത്. വൈകുന്നേരം ചായന്റെ ടൈമില്ലേയ്
പ്പൊ ചപ്പാത്തി വെച്ച് ന്യൂഡിൽസ് ഇണ്ടാക്കും. അല്ലെങ്കി അത് ഞമ്മള് ഈ മൊട്ടത്തോരൻ ഇണ്ടാക്കുന്നത് അറിയോ?
ഇല്ല അറിയില്ല അതെങ്ങനെയാന്ന് ഒന്ന് പറഞ്ഞ റെസിപ്പി പറഞ്ഞന്ന്
അറിയത് എണ്ണ കഴച്ച് കടു പൊട്ടിച്ചതിന്ശേഷം തക്ക ഉള്ളി ആദ്യയിട്ട് വാട്ടണം ഈ കടുക് പൊട്ടിച്ചതിന് ശേഷോയ് പിന്നെ അത് വരണ്ടു ഒരു കളറ് വ്യത്യ കളറ് മാറി വരൂലേ നല്ലോണ്ണം മൊരിഞ്ഞു വരുന്ന സമയത്ത് ഇതിനത്തോട് ത തക്കാളി ഇടുക തക്കാളി ഇട്ട് തക്കാളിയും വാടി വന്നതിന്ശേഷം എന്തോ മുളകകൂട്ട് അതിനകത്തോട്ടെക്ക് പൊടികൾ ചേർക്ക
ആഹ് ആഹ്
അതായത് മുളക് പൊടി മഞ്ഞപ്പൊടി ഗരംമസാ മസാല ചിക്കൻ മസാല ഇത് എല്ലാം കൂടി ചേർത്ത് നല്ല രീതിക്കും വയറ്റിയെടുക്കണം അതിന്റെ ആ ഒരു പച്ചമണം പോകുന്ന വരേക്കും പിന്നെ അതെല്ലാം വെന്തൊന്ന് വരുമ്പോ നമ്മളീ മുട്ട എത്രണ്ണം വേണോ ആഹ് ഒരു അളവിനെ എത്ര പേർ എടുക്കണംന്ന് വെച്ചാ ഞങ്ങള് ഇവിടെ മൂന്നാ എടുക്കാറ് ഇതിപ്പോ ആഹ് കതൻസച്ച
ആഹ് അതപ്പൊ പുയുങ്ങുവ
ഇല്ല മൊട്ട അറിയാത്തോട്ട് ഇല്ല മുട്ട പച്ച മുട്ട അറിയാത്തോട്ട് പൊട്ടിച്ചോയിക്കും ഈ എണ്ടാക്കി ച്ചേത്തോട്ട് പൊട്ടിച്ചൊഴിച്ചിട്ട് നമ്മള് അത് ഇളക്കി അതിനകത്ത് ഇളക്കി എടുക്കണം അതാണ് റിസ്ക് ഇളക്കി ഇളക്കി നിൽക്കണം
ഓ എന്നാലും നല്ല ടേസ്റ്റ്ണ്ടാവല്ലേ അത് ആക്കിയാലല്ലേ
ആഹ് ടേസ്റ്റ് ഉണ്ടാവും പിന്നെ നമ്മുടെ സാധാ ചപ്പാത്തി ചൂടുന്നത് അറിഞ്ഞൂടെ അവിടെ ഇവിടെ ഇവിടെയക്കെ ഞങ്ങള് പാക്കറ്റ് വാങ്ങിക്ക ആഹ് പാക്കറ്റ് വാങ്ങിച്ച് അത് എണ്ണ എണ്ണ ഇച്ചിരി ആ ചട്ടിയിൽ തേച്ചിട്ടെ
ആഹ് ആഹ്
ചൂടാൻ ചട്ടിയിൽ തേച്ചിട്ട്
ഓ അതെ ആഹ് ഇത് റെഡിമേഡ ചപ്പാത്തി നിങ്ങൾ ഉദ്ദേശിച്ചത് ആഹ് അതറിയാ അത് ഈസി തന്നെയല്ലേ അതിനാമ്പ നമ്മളും മടിക്കലുണ്ട് എന്റിക്കാക്കെല്ലാം കൊണ്ട കൊണ്ടരണ്ട് ഇത് ടൗണന്നെല്ലാം പോയാല് ഒഴരിക്ക ലേറ്റ് ആയ സമയത്ത് പിന്നെ എന്തായാലും വീട്ടിൽന്ന് ഇണ്ടാക്കാനും ലേറ്റയിപൊകുലേ അപ്പോ എന്താക്കുംവിടുന്ന് മേടി കജിയ ടൗണിന്ന്
ആഹ് റെഡിമെയ്ഡ് വാങ്ങിക്കാൻ കിട്ടും അന്നേരം അത് വാങ്ങിച്ച് ജസ്റ്റ് ഒന്ന് ചുട്ട് എടുത്തിട്ടേ ചൂടാക്കി എടുത്ത് കഴിഞ്ഞ പിന്നെ അതിന്റെ വതന്ന് പറഞ്ഞാ അടുത്തത് ഇതരിഞ്ഞെടുക്കണം ചെറുതായിട്ടേ തൊണ്ടിനരിഞ്ഞെടുക്കണം അന്നേ അതരിഞ്ഞെടുത്തിട്ട് ആഹ് റൗണ്ടിന് അരിഞ്ഞെടുത്തേനക്ഷേ എന്നിട്ട് ഇതിനകത്തോട്ട് എടുത്തിട്ട് എളക്കും
ഓ ഓ അങ്ങനെ
ആഹ് മേളിൽ ഇച്ചിരി എണ്ണ ഒഴിക്കും അതിന് ആത് ഒന്ന് മയം വരാൻ വേണ്ടിയേ ഇച്ചിരി ഉപ്പ് അതന്ന് മുട്ടേൽ ഉപ്പ് ഇടണം അത് ഞാൻ പറഞ്ഞില്ല ഉപ്പ് ഇിച്ചിരി ഞമ്മടെ അളവിനെ
ആഹ് അതെന്താലും ഇടുവല്ലോ നമ്മള് ആഹ് ആഹ്
ഇതൊക്കെ ഇട്ട് പിന്നെ ഞങ്ങള് പിന്നെ ഇണ്ടാക്കാ ന്ന പറഞ്ഞാ സാധാ പാക്കറ്റ് നൂഡിൽസ് ഉണ്ടല്ലേ
ആഹ് ആഹ് പാക്കറ്റ് നൂഡിൽസ് അത് നമ്മള് അത് ആന്റെ മക്കൾക്കെല്ലാം ഭയങ്കര ഇഷ്ട സ്നാക്സ് ആയിട്ട് സ്കൂള കൊണ്ടുപോകലല്ലോണ്ട് അവര് ഇപ്പോ ഉച്ച ഇത് നമ്മുക്ക് നമ്മൾ സ്കൂ സ്കൂൾ പതിനൊന്ന് മണിക്ക് സ്നാക്ക് ടൈം ഉണ്ട് അപ്പോ ആഹ് ടൈമിന് ഈ കുട്ടികക്കെല്ലോ എന്തായാലും എന്തെങ്കിലും ചെറിയ ഫുഡ് ആക്കിട്ട് കൊടുക്കണം നമ്മള് ബോക്സിലാക്കിട്ട് കൊടുക്കേണ്ടി വരും അപ്പൊ അവര് അവിടുന്ന് കഴിപ്പി ക്കുവാ ചെയ്യ ടീച്ചർമാർ പതിനൊന്ന് മണിയാകുമ്പ ഇത് നമ്മള ആക്കി കൊടുത്ത് സാധനം അടുന്ന് കഴിപ്പിക്കയ്യ അപ്പൊ പിന്നെ ഉച്ച ക്ക് പിന്നെ ഫുഡ് വേണ്ടി വരൂല ഇവർക്ക് ഉച്ചക്ക് ആവിടുന്ന് സ്കൂൾ തന്നെ ഫ്രീ ആയിട്ട് ഫുഡ് ഉണ്ട് എന്ത എന്തെങ്കിലും ആയിട്ട് ഭക്ഷണങ്ങളുണ്ട് പിന്നെ ഇപ്പൊ സ്പെഷ്യൽ ഭക്ഷണങ്ങളും ഉണ്ട് ഇപ്പൊ ചിക്കൻ കറി അങ്ങ തീയെല്ലാം കോളുത്തീല് സ്പെഷലും കിട്ടലുണ്ടെന്ന് മോള് പറയാറുണ്ട് അപ്പൊ അതുകൊണ്ട് ഉച്ചക്ക് കൊണ്ടോവണ്ടാവശ്യം പിന്നെ ങ്ങാക്ക് ങ്ങളെ മക്കള് ഉച്ചക്ക കൊണ്ടോക്ക്ണ്ടോപ്പോ സ്കൂള്
ഇല്ലല്ല മക്കള് പോ സ്കൂള് പോവാറായില്ല ആകെ ഒരാളേള്ളു രണ്ട് രണ്ട് വയസും രണ്ടു വയസ്സും നാലു മാസം
ഓഹ് അങ്ങനെ അപ്പൊ ചെറുതാരുന്നല്ലേ ആ ആഹ് അപ്പൊ എത്ര ഇയറിലാ നിങ്ങളെ കല്യാണം കഴിഞ്ഞതപ്പോ എത്രാമത്തെ ഇയറിലാ
പതിനെട്ട്
ഔ ആഹ് ആണ് ആഹ്
പിന്നെ അന്റെയും രണ്ടായിരത്തി പതി പതിനെട്ട് ആ ടൈം തന്നെയ അൻറിയും
അല്ല എന്റെ വയ എന്റെ വയസ്സിൽ പതിനെട്ടാം വയസ്സിലാ കല്യാണം കഴിഞ്ഞേ
അങ്ങനെ നിങ്ങൾ
ആഹ് സോറി എന്റേത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാ കല്യാണം കയിഞ്ഞെ
ഓഹ് അങ്ങനാ ആഹ് പിന്നെ നിങ്ങള് പിന്നെ പ്രൗൺസ് ബിരിയാണി അങ്ങനത്തെയ എല്ല ആക്കലുണ്ടോ
ഇല്ല
ആഹ് പിന്നെ എന്തല്ലാക്കല് നിങ്ങള് സ്പെഷ്യലായിട്ട് ഫുഡുകള്
സ്പെഷ്യല്ന്ന് പറഞ്ഞാ പിന്നെ ഞങ്ങള് ഇണ്ടാക്കുന്നത് ബി നെയ്ച്ചോറ് പോലെയൊക്കെണ്ടാക്കും
നെയച്ചോറ്‌ന്ന് മാ ദേ എഹ് ആഹ് എല്ലാരും ഉണ്ടാക്കുന്നല്ലേ ആഹ് പിന്നെ ആഹ് അത് നമ്മളണ്ടാക്കാറ് നെയ്ച്ചോ ഒരു അടി പിന്നെ ഇത് ഇണ്ടാക്കല്ണ്ടോ മന്തി ഇണ്ടാക്കലുണ്ടോ ചി ക്കൻ മന്തി മന്തി ഐറ്റംസ് സി ചിക്കൻ മന്തി ബീഫ് മന്തി കൊറെ കൊറേ എറങ്ങിയിട്ടുണ്ടല്ലോ ഓരോ ഇത് ഷ ഷവായ
ഇല്ല അതൊക്കെ കടേ ന്നു വായി കടേന്ന് വാങ്ങിക്കാറാ പിന്നെ ഇവിടെണ്ടാക്കുന്നെന്ന് വെച്ചാ ഞങ്ങള് ഉമ് ഉപ്പുമാവ് ഉപ്പ്മാവ്ന്ന് പറഞ്ഞ അറിയാല്ലേ
അരുന്ന സംഭവം അതൊന്ന് അതിന്റെ റെസിപ്പി ഒന്ന് പറഞ്ഞ് തരോ എന്നാല്
വേ വ ആഴ വെ
ആ റവാ യോ തരി തരി പോലത്തെ സാധനല്ലേ
ആ അത് ആദ്യം ഇതിനാത്തോട്ട് ക്യാര ട്ട് വെച്ച ഉള്ളി ഇതൊക്കെ ചേർത്ത് വയറ്റിയേന് ശേഷം കടുക് പൊട്ടിച്ച് വയറ്റും പിന്നെ ഇച്ചിരി മൊളകുവിട്ട് ഇതെല്ലാം വെന്ത് വരുമ്പോ ഉപ്പു ഇട്ട് മഞ്ഞപ്പൊടി ഇടും മഞ്ഞപ്പൊടി ഇട്ടേന് ശേഷം ഇത് നല്ലോണ്ണം പിടിച്ചിട്ട് ഇടിയാത്തോത്തെ ഒരു ഒരു ഒന്നര കപ്പ് വെള്ളൊഴിക്കും വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് ച് തെളച്ച് വരുല്ലേ ഇതൊക്കെ വെന്തിട്ട് വെന്തിട്ട് തെളച്ചു വരുമ്പോ ഈ ഒരു പാകത്തിന് തെളച്ച് വരാൻ സമയത്ത് ഈ പൊടി എടുത്ത് അതിനാത്തോട്ട് ഇട്ട് നമ്മളെ എളക്കി കൊടുത്തോണ്ടിരിക്കണം ഇടും ചെയ്യണം എളക്കോം ചെയ്യണം ഇല്ലെങ്കി അത് പന്നലായിപ്പോവും ഞമ്മളീ കൊ ചിങ്ങക്ക് കുറുക്ക് കാച്ചുലെ
ആഹ് ആഹ് അതുപോലെ ഇരിക്കും അല്ലേ ആഹ്
ആഹ് അത് കണക്ക് ഇളക്കണം അല്ലെങ്കി പന്ന ആഹ് ആഹ്
നിങ്ങള് പറയുന്ന അമൃതപ്പൊടി പോൽത്തെയല്ലേ അങ്കമ്പാടിന്നേല്ലാം കിട്ടുന്ന ഒരു പാക്കറ്റ് പൊടിയില്ലേ അത്‌ അതല്ലേ ഇങ്ങൾ ഉദ്ദേശിച്ച ചത് കുർക്ക് ഉദ്ദേശിച്ചത്
കുറ്ക്ക്ന്ന് ഉദ്ദേശിച്ച കുറുക്ക്ന്ന് ഉദ്ദേശിച്ച അതാണ്
ആഹ് വേറെ എന്നാ എന്നാ ടൈം ആയില്ലേ
ടൈം ആയോ
ആഹ് എന്നാ ശെരി വെച്ചോ
ആ